ഹലോ
കേൾക്കാമോ?
ആ കേക്കാം കേക്കാം പറഞ്ഞോ
എന്ത്‌ ണ്ട് വിശേഷം എന്തോ
കാപ്പിയൊക്കെ കഴിച്ചു കഴിഞ്ഞായിരുന്നോ
ആ കാപ്പി കഴിച്ചായിരുന്നു ഞാന് ഇച്ചിരി പണി ണ്ടായിരുന്നു എനിക്ക് മുറ്റൊക്കെന്ന് അടി ടക്കാനുണ്ടായിരുന്നു അത് അടിച്ചു
ഉം
പിന്നെ കാപ്പി കുഞ്ഞുങ്ങൾക്ക് രണ്ട് ഒരാൾ എഴുന്നേറ്റ് വരുന്നേ ഉള്ളു
ആ ഇവിടെ അതെ ഒരാൾ എഴുന്നേറ്റ് പല്ല് തേച്ച് അതിനെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിട്ട് ഇച്ചിരി സമയം മാറി പിന്നെ ആ ഒരു പല്ല് തേച്ചു അതിന് ഇച്ചിരി ചോറും കാര്യങ്ങളും ഒക്കെ എടുത്തു ചോറല്ലേ ഇവർക്ക് കാപ്പിയും കാര്യങ്ങളും ഒന്നും അങ്ങനെ വല്യ താല്പര്യ ഇല്ല ആ അവർക്ക് ഇങ്ങനെ കഞ്ഞി ആയിട്ടൊക്കെയ അതാ വല്യ മീ ഈ പുട്ട് ഇടിയ ഇഡലി അല്ലെങ്കി ആ ഉപ്പ്മാവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ തൃപ്തി ഉണ്ട് എപ്പോഴും കൂടുതലും ചോറ് ഇച്ചിരി ചോറ എടുത്ത് ഇച്ചിരി എരിവ് കുറഞ്ഞ കറികളൊക്കെ കൂട്ടി പപ്പടമോ അവിയലോ
എല്ലാംഓ ക്കെ എഴ ആ അതൊക്കെയാ കൂടുതലും
അപ്പൊ ഈ ക്ലാസ്സില് ക്ലാസ്സിൽ പോകുമ്പോ എന്ത്‌ ചെയ്യും
അന്നേരം ഏ ഇതുപോലെ ചോറെ എന്തേലും കൊടുത്തു വിടും ഉച്ചക്ക്
അല്ല രാവിലെ കഴിച്ചിട്ട് പോണത്
രാവിലെ എന്ത് അന്നേര ഈ ന്നെ ഒരു പൂരിയോ ഏ അല്ലെങ്കിൽ ഇഡലി അങ്ങനെയൊക്കെ ഉള്ള കാപ്പിയായിട്ട് കൂടുതലും ചോറ് രാവിലെ കഴിക്കാൻ കൊടുത്തിട്ട് ഇഡ്ലി ഉണ്ടാക്കി ചമ്മന്തി അരച്ച് കൊടുത്തു വിടുവോ പൂരി ഉണ്ടാക്കിയിട്ട് ചെറിയ ഈ ഉരുളക്കിഴങ്ങ് മാ ഇങ്ങനെ എരിവ് കുറച്ച് എങ്ങനെ വെക്കൂ വലിയ എരിവ് കാര്യങ്ങ അങ്ങനെയോ ആ അത് തന്നെ അല്ലെങ്കി പെരിഞ്ചീര കരച്ച് പച്ചക്കരച്ച് ചാറ് വെക്കും
ആഹ് ഉരുളക്കിഴങ്ത് നല്ലതാട്ടോ
ആഹ പിന്നെ അല്ലെങ്കിൽ ഇവർക്ക് ചോറുണ്ണണെങ്കില് അ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യ പൊട്ടാറ്റോ ഫ്രൈ ചെയ്യ
ങ്ങ
ആ മുട്ട വറക്ക പപ്പടം വറക്ക പിന്നെ കളർ പപ്പടം വാറ്റുപപ്പടം പോലുള്ളതൊക്കെ ഉണ്ട് പിന്നെ അവിയൽ പോലെയുള്ളത് കിഴങ്ങ് മെഴുക്ക്‌ ക്യാ ഉള്ളത് പിന്നെ കാരറ്റ് തോരൻ പോലെയുള്ളത് അങ്ങനെ എരിവ് കുറഞ്ഞി് ചെറിയ ചെറിയ എന്തെിലും കറികൊക്കെ ആണെങ്കി കഴ് ച്ചോളള്ളൂ ഒഴിയില്ലാതെ അങ്ങനെ വലിയ ഇപ്പം ആഹ അതെ അതെ അവർക്ക് അതിനോട് ഒരു താല്പര്യം ചെറുപ്പം തൊട്ട് ഇല്ലതാലും
എരിവിനോട്
ഉം
എന്നാലും ചെറിയൊരു കൂട്ടിക്കുന്ന അല്ലെങ്കിൽ പിന്നെ നമ്മള് വ ലുതാവകുമ്പോഴും അവർ അങ്ങനെ ആയി പോകും
ആ പിന്നെ മെയിന ആയിട്ടും പിന്നെ ചിക്കൻ കറി അങ്ങനെ എന്തെലും ഒക്കെ ചിക്കനൊക്കെ കൊടുക്കുവാണെങ്കില് ഇച്ചിരൊക്കെ കൂട്ടും
ജോലിക്ക് എന്തെങ്കലും പോകുന്നുണ്ടോ
ഇല്ല
വീട്ടിൽ തന്നെയാ
ഉം ഇത് തന്നെ നമുക്ക് വൈുന്നേര ആയാലും തീരുന്നില്ല
തീരുന്നില്ല അപ്പൊ ചെറിയ ഈ വീട്ടില എന്ത് കൃഷിയള്ള കവറിലൊക്കെ
അത് കാന്താരി തക്കാളി പിന്നെ കാന്താരി മുളക ഉണ്ട് തക്കാളി ഉണ്ട് കോവീസ് കോവീസ് ഇലക്കോവീസ്
മ കൊളിഫ്ലവർ
കോളിഫ്ലവർ അല്ല അത് കൂട്ടി എടുക്കുന്നതല്ലേ അതിന്റെ ആ അതിന്റെ ഇല മാത്രമായിട്ട് ഉള്ളതുണ്ട് ഇലക്കോവീസ് ചീരയില പോലെ ചീരയില പോലെ ഇരികും അത് കൂടി വരത്തില്ല
ഓ അത് നമ്മള് ചീരയില പോലെ തന്നെ നമ്മൾ കട്ട് യ്ത് ടുക്കണം
കട്ട് യ്തെടുക്കണം ഉ പിന്നെ ചീരുണ്ട് ചീര വേൽ ചീര അങ്ങനെയൊക്കെയുണ്ട്
അല്ലെ അപ്പൊ ഈ പോലീസിന്റെ വിത്ത് മേടിച് നട്ടതാണോ
അത് പിന്നെ തയ്യ് ആണ് കിട്ടുന്നത് തയ്യ് ഈ ഇലക്കോവിസിന്റെ തയ്യ് ആണ് കിടുന്നത് ഈ തണ്ടൽ ഇങ്ങനെ പൊട്ടി പൊട്ടി പൊട്ടി പൊട്ടി നമ്മള്ഈ ഇലൊടിച്ചെടുക്കുന്നടത്ത് ഇങ്ങനെ ചെറിയ തണ്ടായിട്ട് പൊട്ടിക്കിളക്കും ആ പൊട്ടിക്കിളിക്കുന്നത് പറച്ചു പറച്ചും നടാം
ആഹ അങ്ങനെയ ആ തൈ അപ്പൊ തയ്മേന് നമുക്ക് വേറെ തയ്യ ആക്കി എടുക്കാം നട്ട് തട്ട്
വേര് പൊട്ടി കിളിക്കും അത്
ഓ അങ്ങനെയാണോ
ഊ ഉം
പിന്നെ നമ്മുടെ ചുമന്ന ചീര ഒന്നുല്ല
ആ ചുമ ചുമരല്ല പച്ച
പച്ച ചീര അത് വിത്ത് മേടിച്ച് പാവിതാണോ
അത് നമുക്ക് എവിടെയോ എങ്ങനെയോ ഒണ്ടായി വന്നു പിന്നെ അത് മൊത്തത്തിലങ്ങനെയായി പിന്നെ ചീരയായി അതി ഇങ്ങനെ അങ്ങ് ഉണ്ടിപ്പൊ ചീര ഇഷ്ടംപോലൊണ്ട്
കുരുമുളക് ണ്ടാർന്നട്ടോണ
ഉം കുരുമുളകൊക്കെ വീട്ടില് കുരുമുളക് അങ്ങനെയുള്ള സാധനം ഏലയ്ക്കായും കുരുമുളകും ഒക്കെങ്ങനെയൊക്കെ ഞമ്മക്ക് വീടീന്നൊക്കെ എടുത്തൊണ്ട് വരും നമുക്ക്ങ്ങനെ ഇവിടെ കൃഷിയൊന്നുല്ല
കപ്പ്ളങ്ങക്കൊയോ?
ഉം കപ്പ്ളങ്ങ കിട്ടാ ക കൊതി ക്കൊക്കെ കിട്ടും കപ്പ്ളങ്ങ കിട്ടും ഓ പിന്നെ മുരിങ്ങേല കിട്ടും ആ കായ ഏത്തക്കായ ചുണ്ട് അങ്ങനെയുള്ള എല്ലാ സ എല്ലാ സാധനവും പിന്നെ ഒണ്ട് പച്ചക്കറി ഐറ്റംസ് എല്ലാം തന്നെ ഒണ്ട് ആ
ഓ അപ്പൊ നമ്മൾ അത്യാവശ്യ പക്ഷെ നമുക്ക് കോവയ്ക്ക കോ കോവയ്ക്കൊക്കെ ഒണ്ടോ,?
കോവയ്ക്ക പാവക്ക പടവലങ്ങ അങ്ങനെയുള്ളതൊന്നുമില്ല
ആ അത്യാവശ്യം നമുക്കിപ്പൊ തോരം വെക്കണെങ്കി എന്തെങ്കിലൊക്കെ പറമ്പിതന്നെ ഉണ്ട്
ഉം ഒണ്ട്ണ്ട്ണ്ട്
അപ്പൊ ഈ ഏലത്തിന് മരുന്നപ്പൊ എങ്ങനെ മാസത്തില് ഒഴിക്കോ മാസത്തില് ത് അടിക്കോ
അങ്ങനെ അങ്ങനൊരു കണക്കൊന്നുല്ല മാസവൊന്നും ദിവസമൊന്നും ഒന്നുമില്ല ഒരു തണ്ടു തറുപ്പം കഴിഞ് കഴിഞ്ഞാ അതിനുള്ള മരുന്ന് അപ്പഴടിക്കും പിന്നെ ഒരു എലപഴുപ്പ് കണ്ട് ആ
കായ് ഫലം ഉള്ളണ്ട് ഉണ്ടല്ലോ അപ്പൊ കായ് പിടിക്കാനുള്ള മരുന്ന്
ആ അങ്ങനെ അല്ല ഓര് അതാ പറഞ്ഞേ ഒരു ദിവസം ഒരു മാസം പ്പായിട്ടൊരു മരുന്നടിയൊന്നുല്ല എല്ലാ ഓരോന്ന് നോക്കി നോക്കി വരുമ്പൊ മിക്കവാറും ഇപ്പൊ തണ്ട് തൊരപ്പനുണ്ടേല് തണ്ടില് പുഴു ഇങ്ങനെ കുത്തി തണ്ട് കുത്തി കളയോല്
അതിന് നമ്മള് തണ്ടുതൊരപ്പൻന്ന് പറയും അപ്പ അതില് കാണുവാണെങ്കി അപ്പൊ അങ്ങ് മരുന്നടിക്കും പിന്നെ എല പഴുത്തു നിക്കുവാന്ന് ണ്ടാ മഞ്ഞപ്പുണ്ടെങ്കി അതിനപ്പം മരുന്നടിക്കും പിന്നെ ഓ അ ആ അതുപോലെ ഈ പൂ പൊഴിഞ്ഞു പോവും ചെലപ്പോ ഉണ്ടാവ ന്നെ അപ്പൊത് പൊഴിയാതിരി ക്കാൻ അത് പൊഴിയുന്നുന്ന് കാണുമ്പോ പൊഴിയാനാണ് പൊഴിയാതിരിക്കാനുള്ളതൊണ്ടാവും പിന്നെ മഞ്ഞ് ഒരു രണ്ട് മൂന്ന് ഒരു കൊതേല് ഒരു അഞ്ച് കായൊക്കെ പിടിച്ചെങ്കി ചെലപ്പോ ഒരു മൂന്നും നാലും കാ യൊക്കെ പൊഴിഞ്ഞു പോകുന്ന കണ്ട് കഴിഞ്ഞാ അത് പൊഴിയാതിരിക്കാൻ അപ്പം മരുന്നടിക്കും അപ്പൊ ഇതിങ്ങനെ മാസവായിട്ടൊന്നും ഇല്ലെങ്കിൽ ഏതേങ്കലു ഒക്കെ എപ്പോഴേലും ഒക്കെ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കും പിന്നെ വേര് പുുഴു വേരൽ കേയറും പുഴു അപ്പൊ വേര് പുഴു ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ട് ചിലപ്പോ കലക്കി ഒഴിക്കും അങ്ങനെ
അപ്പം ആ പുഴുവൊള്ളതിന് മാത്രാണ് ഒഴിക്കുള്ളൂ അതെല്ലാ
അല്ല ഒരെണ്ണ തിന് കാണുമ്പം എല്ലാർക്കും തന്നെ വരൂന്നുള്ളൊരു നമ്മള് മുൻകരുതലോടു കൂടി ചെയ്യും
ഓ് അങ്ങനെ പമ്പ് സ്ഥിര ചെയ്യൂ അല്ലേ
ആ എന്തേലു ഒക്കെ ഏതേലും ഒക്കെ എന്തേലും ഒക്കെ ആയിട്ട് കാണുമായിരിക്കും
ഓ ഞങ്ങക്കിവിടെ കൃഷിയുണ്ട് പക്ഷെ നമുക്ക് മഴ പെയ്താല് നമ്മുടെ പറമ്പില് ഏലം കൊക്കോൊയൊക്കെ ഉണ്ട് പക്ഷെ അതിന്റെ ചുവട്ടിലൊക്കെ നിറച്ച പുഴു ആയിരിക്കും പുഴു
ഓ
പുഴുന്ന് പറഞ്ഞാ തോട്ടാപ്പുഴു ചോര കുടിക്കുന്നത്
ഓഹോ ഹോ ഹോ അത് കുടിച്ചാൽ ഈ വെരിക്കോസാലൊക്കെ ബ്ലഡ് ഒക്കെ പോകുന്ന
ആഹ അങ്ങനെ പറഞ്ഞത് നമുക്ക് നമ്മുടെ പറമ്പിലെ ഇവിടങ്ങള മൊത്തത്തിൽ ഇതുണ്ട് മഴ പെയ്താ പറമ്പിലേക്കും ഇറങ്ങാനേ പാടുള്ള മുറ്റത്തൊക്കെ ചിലപ്പോൊക്കെ കാണും
ഓ അത് ഉപദ്രവകാരിയാണോ അത്
അത് ഉപദ്രവകാരിന്ന് ചോയിച്ചാ നമ്മള് നമ്മളിപ്പോ എവിടെ നിക്കെണെങ്കിൽ നമുക്ക് അകലത്തില് അത് ന്ന് മണം പിടിച്ച് നമ്മള് വരണ നമുക്ക് കാണാം
ഉം അവർക്കറിയാം മനുഷ്യരുടെ മണം
അതെ അതെ അതെ അതെ ഈ എലയൊക്കെ കിടക്കണതില് ചീഞ്ഞ് കിടക്കണ സംഭവത്തില് ഈ കാപ്പിയൊക്കെല്ലേ ഇവിടെ കൂടുതലും കാപ്പ പികൊക്കൊ ഇത് എന്നാൽ കൊടും വേനലായ ഈ സംഭവം ഒട്ടുംല്ല
ഓ
തണുപ്പുള്ള ഭാഗത്ത് മാത്രേള്ളൂ തണുപ്പുള്ളടത്തിലേക്ക് വേനൽക്കാലത്ത് ഇറങ്ങാണെ അവിടെ പുഴു കാണും മഴക്കയ് വേനൽകാലത്ത് അല്ലാതെ നല്ല ചൂടുള്ള സമയത്ത് ഈ സംഭവം ഒട്ടു ഇല്ല സമയം മഴക്കാലാകുമ്പോ ഇതിന്റെ അടിന്ന് പൊന്തി വരും നമ്മുടെ ഭൂമിന്ന് അടീന്ന് പൊന്തി വരും
ഓ ഇത് മണ്ണിന്റെടീന്നാണോ വരുന്നേ
അങ്ങനെയാണ് സംഭവം വരുന്നെ
ഓഹോ ഹോ
ഇതെങ്ങനെയാണന്നറിയില്ല അതേ സമയം മരന്നടിക്കുന്നോട്ത്ത് ഇത് കുറവാ
ഉം
ഇത് നമ്മള് ഏലത്തിനൊക്കെ മരുന്നടിക്കാണെങ്കി ആ മരുന്നിന്റെ ഉം മരുന്ന് വീര്യം കൂടിയതാണ് അതിന്റെ വീര്യം കൊണ്ട് കുറേയൊക്കെ പുഴു ചത്തു പോകാറുണ്ട് അങ്ങനെ വരാ അപ്പൊ നമുക്ക് മഴക്കാലത്ത് പറമ്പിലേക്ക് ഇറങ്ങാനൊരിത്തിരി എന്താ പറയാ ഒരുമാതിരി ഉള്ളോർക്ക് പറമ്പിലേക്ക് ഇറങ്ങാൻ ഭയങ്കര മടിയാ
അയ്യോ മടി ഇതെന്തോ ബുദ്ധിമുട്ടുണ്ടല്ലോ അത് കടിക്കുമ്പോ
ഇത് നമ്മുടെ കാലിച്ചിരി പൊട്ടിട്ടുണ്ടെങ്കിൽ അവിടെ കേറി പുഴു കടിക്കും പിന്നെ അവിടെ മൊത്തം ചിലർക്ക് വ്രണാവും ചിലർക്ക് അലർജി ഉണ്ടാവും ചൊറച്ചിലുണ്ടാവും അങ്ങനെ ബുദ്ധിമുട്ട് വരും
ഓ ഓ ഓ ഹ
പിന്നെ ആ കൊച്ച് കുഞ്ഞു കുഞ് പുഴുവൊക്കെണ്ട് ചെല കുഞ്ഞുങ്ങളുടെ മൂക്കിലൊക്കെ കേറിപ്പോവും ഈ സംഭവം അറിയില്ല
ഓ ആ
അപ്പൊ അങ്ങനെ വരുമ്പോ അതൊരു ബുദ്ധിമുട്ടാണ് അപ്പൊ പറമ്പിലേക്ക് നമ്മള് ഒരു മ്യാതിരി തെളിഞ്ഞു നിൽക്കണ കാലാവസ്ഥേലാണെങ്കിൽ കൊഴപ്പല്ല നല്ല മഴ സമയത്ത് നമ്മള് എറങ്ങിക്കഴിഞ്ഞ അങ്ങനെയൊക്കെ പുഴു നമ്മുടെ കാലേല് കേറിട്ട് അത്രേം ചോര കുടിക്കും വലിച്ചു പറി പക്ഷെ നമ്മളതിന്റെ മുള്ള് വിടെ ഇരിക്കും അപ്പ നമക്ക് ചൊറിച്ചില് കൂടും
ഉം പഴുക്കൂല്ലേ
ഉം പഴുക്കൂല്ല ചെലർക്ക് അലർജി വെരും അതുമൂലം
ഉം
അപ്പൊ നമ്മള് അത് പറിക്കാതെ ഉപ്പിട്ട് കളഞ്ഞാ തന്നെ എറങ്ങിപ്പോവും
ഉം
അപ്പൊ ഇത്
ക്ഷേ ചോര കുടിച്ച് ഇത് വിട്ട് പോണം
ചോര കുടിച്ച് വിട്ട് പോകേം ചെയ്യും അത്രേം ചോര നമ്മുടെ എന്തോരം കുടിച്ചോ അത്ര ചോര ശരീര ന്ന്ങ്ങനെ പോയിക്കൊണ്ടിരിക്കും
ഓ ഹൊ ഹൊ ഹൊ
അത് കുടിച്ച് കുഞ്ഞു സാധനം കാലേ കേറണെങ്കി ചോര കുടിച്ച് കഴിയുമ്പോ അതങ്ങ് വീർക്കും
ഉം
അത് അതിശയം തന്നെ എന്താന്നെച്ചാ നമ്മടെ കാലെ കേറി കഴിഞ്ഞ ഇത്ങ്ങക്ക് എവിടെലൊരു പിട്ത്തം കിട്ടിയാതി അവ്ട്ന്ന് ചോര വലിച്ച് കുടിക്കാനുള്ള ശക്തിയുണ്ട്
ഓഹൊ ഹൊ ഹൊ
അതങ്ങനൊരു അതിശയം തന്ന്യാ വല്യ സവാ വല് തുണ്ട് ചെറുതുണ്ട് വലുതാ കണ്ടാ നമ്മ തലക്കറങ്ങി വീഴും ചെലർക്ക് ഈ ചോരങ്ങനെ ശരീരത്ത് പോയ തലർക്കം വരും
ഉം
അങ്ങനെ നമ്മള് ഇന്ന് ചെലര് കാല് ല് എണ്ണ ഒക്കെ തേച്ചിട്ടാണ് പറമ്പിലേക്കൊക്കെ എറങ്ങുന്നത് ചെറക്ക് മടിയാണ് ട്ടോ ന്നാ ശെരിയെന്നാ ഓക്കെ ഓക്കെ
ആഹ്